ഹലോ കേൾക്കില്ലേ
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞ നള് എന്തൊക്കണ്ട വിശേഷങ്ങ സുഖല്ലേ
സുഖാണ് എന്തൊക്കെ അടുത്ത ഹാല്
നല്ല പാട്
എല്ലർക്കും സുഖല്ലേ ആ മക്കളൊക്കെ സ്കൂൾ പോന്ന് ശനിയാഴ്ചയല്ലേ ഇന്ന് ശനിയാഴ്ച്ചെ കൊണ്ട് പോയില്ല അടെ മക്കളൊന്നും അപ്പവിട ആർക്കും ലീവ് എല്ലാവർക്കും ലീവ തന്നല്ലേ
ആഹ് ഉണ്ട് ലീവുണ്ട് ഞാൻ മോന് ആശുപത്രി പോയ ഓർമ്മി ഇ സ്കൂൾ പോയിക്കാല്ലീതിൽ ഇങ്ങനെ
ആഹ് ആ മോന്ക്ക് ന്തേ
ഓനെ ആര് ആ മുഖത്ത് നിറച്ചു അലർജിന്റെ
അത് ശരി എന്നിട്ട് കാണിച്ചു എന്താ പറഞ്ഞ
ആഹ് കാണിച്ചു മരുന്ന്ന്നക്കണ് ഓ പ്രത്യേകിച് ഒന്നും പറഞ്ഞില്ല മരുന്ന് തെക്കാൻ പറഞ്ഞു
പിന്നെ ഉം പണിയൊക്കെ കഴിഞ്ഞോ
പണി കഴിഞ്ഞ് കൊണ്ടഇരിക്കണ്
ആഹ്
ആഹ് ചായ കുടിക്കെ കഴിഞ്ഞാ
കഴിഞ്ഞ് ചായടി കഴിഞ്ഞ് അടുക്കളത്ത് ഉച്ചക്കത്ത് കഴിച്ച് അപ്പൊ അത് നിങ്ങൾ ഈ നേരാക്കുമ്പോക്ക് ഫിനീഷ് പറഞ്ഞ വൃത്തിയാക്കണ്ട പരിപാടി ഉണ്ട് സ്പെഷ്യല ഒന്നുംല്ല സാധാ ചോറും കൂട്ടാനും ആക്കിന്ന് നെക്കൽ വാങ്ങി നെക്കല് വ ക്കല് ക്യാരറ്റ് ഉപ്പേരി ഇണ്ടാക്കി മട്ടൻ കറി വെച്ച് ചെമ്മീ മുളക് ഇട്ട്
ആഹ്
അങ്ങനെയൊക്കെ ഉള്ളരോ നോക്കി ഇന്ന് കുട്ടികളൊക്കെ ഉണ്ടതിനെക്ക കൊണ്ട് പിന്തെങ്കിലും താക്കണ്ട
ആഹ് ആഹ് ആ അപ്പൊ അപ്പൊ ഭർത്താവ് ജോ മക്കളെ മോന ചെറുത ആഗനവാ ടി പോയി മറ്റവരൊക്കെ കുളം ചാടാൻ പോയി ഇവിടെ വല്യ വല്യ കുളൊക്കെ ഉണ്ട കുളം ചാടാൻ പോവും
അങ്ങനെ അങ്ങോട്ട് പോയിണ്ടാവൂല്ലേ. മക്ക ഇയ്യ് പറേന്നമാരി ആഹ് അത് പോയി നേരം വെലുത്താ പോവുല നേരം വെലുത്താ പോയി രാത്രി വര
ഉം
അങ്ങനൊക്കൊയിട്ട് അങ്ങനെ പോണ് ചോറ് എന്നിട്ട് എല്ലാരും എന്താ അങ്ങനെ പുഷായിട്ട് പോണില്ലേ
ആഹല്ല മഴ ഉണ്ടായിരുന്നു ഇന്നിപ്പോ കൊറച്ച് കമ്മിണ്ട് ഇന്നലെ മഴണ്ടായിരുന്നു നീനേരത്തൊക്കെ നല്ല മായിരുന്നു പിന്നെ പത്തെണ്ടാവശ്യം ഒന്ന് കുറഞ്ഞു. ഇപ്പൊ ഇന്ന് മഴ കാണല്ല മൂട് കുറച്ചോക്ക ഇണ്ട് പഴ്തിട്ടൊന്നും ഇല്ല പിന്നെ ഉം നമ്മുക്കൊന്ന ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട്
എന്താണ് പണി ഇന്ന് പണിക്കാര്
വയറിങ്ങിന്റെ പണിക്കാരായിന്നു.
എന്നാ കഴിഞ്ഞ ഇല്ല
ഇന്നത്തോട് കൂടി കഴിയും.
ഉം ഇന്നത്തല് കഴിഞ്ഞ്
പിന്നെ ഇന്നത്തെ
ഉം പിന്നെ എന്ത് അങ്ങനെ പോണ് ഇന്നത്തില് കഴിഞ്ഞ് പണില്ലേ ഞാൻ നമ്മുക്കൊന്ന് ഇയ്യ് പറഞ്ഞ പോലെ നല്ല വെയിലുണ്ട്. തിരുമ്പളൊക്കണ്ടപ്പ ഇങ്ങ
ഞാന് തിരുമ്പീട്ടില്ല നമ്മക്ക് ചാല ആ ചാല പോരാ തീരുബാന് ഇങ്ങോട്ടൊച്ച നക്കാണ് തുടക്കല് കഴിഞ്ഞിട്ടാണ് പ്പൊവ
ആഹ ആ അത് ശരിയാകു അപ്പൊ പിന്നെ കുളം നിറഞ്ഞപ്പ അയില കൂടെ വെള്ളം വരുന്നുണ്ടാവും വുന്നണ്ടാവൂല്ലേ ഉം അപ്പൊ അവിടെയൊക്കെ അത് തിരുമ്പല് ചെയാല നല്ല വെയില ഇപ്പോ വെയിലായപ്പോ ഇങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അടുക്കളത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത്.
അട് കാളീതെ നമ്മ കഴിഞ് ഇനി തൊടക്കാനും തിരുമ്പാ തൊടക്കാനും തതിരുമ്പാനുംണ്ട്. അല്ലാത്തൊക്കെ കഴിഞ്ഞു.
ഉം തൊടക്കല്ലന്നാ ഞാൻ തന്നെ തൊട അക്കാ അടുക്കള വൃത്തിയാക്കണ പണിയും ഉണ്ട്. അല്ലാത്തക്കെ ഒരുവിതൊക്കെ ഇങ്ങനെ ഒപ്പിച്ച്. ആക്കാര കഴിഞ്ഞ് മക്കള് വീട്ടിലുണ്ടെ പിന്നെ പണി കൂലല്ലോ അല്ലാതെങ്കിൽ വേം നേരത്ത അങ്ങോട്ട് തീരും. ഓല് ഉണ്ടാകുമ്പോ തീരെ പണി നടക്കൂല്ല.
ആ അർക്കൂല.
അല്ലെങ്കില് ഓരാ പോവുമ്പോത്തിന് ചോറുകൂട്ടാനും പണിം കഴിഞ്ഞാ പിന്നെ ഓര് പോയ് കയ്ഞ്ഞാ അട്ച്ചോരി തൊട്ച്ച് തിര്മ്പി കുള്ച്ചാ പണിയെയ്ഞ്ഞ്.
ആഹ് അ.
ന്നോല്ണ്ടാവുമ്പോ, അങ്ങനെ പോയ് നേരമ്പൈകീട്ട് പിന്നെന്നിട്ട്ന്തൊക്കെന്നിട്ടയ്ല് അവ്ടെന്താ സ്പെഷ്യൽല് ണ്ടാക്കി
ഇപടെ പെഷലൊന്നുല്ല സാധാ ചോറുങ്കറിയും തന്നെ ഇന്നും. മീൻ കറിയെച്ച് മീൻ പൊര്ച്ച് പയറുപ്പേ മാ പയറു പേരി അച്ചാറ് പപ്പടം പൊര്ച്ചത് പിന്നെ ആ തൊക്കെ ത്തന്നെ.
ആ അ തൊക്കങ്ങനാക്കി ലെ
എം മീൻ കറിം മീൻ പൊര്ചതും പയറുപ്പേരിം അച്ചാറും പപ്പടും.
ആ ന്തെങ്കിലൊക്കായ്ട്ടങ്ങനെ താക്കന്നെ മീൻനൊക്കയ്നെന്താവെല മീനയ്ല് ല ചിക്കൻക്ക് വേറെ വെല പതിനായിരവല്ലേറ്റിനുല്ല വെ
ഉം ല്ലേറ്റിനൊല കര്ന്റ്ബില്ലൊക്ക് ങ്ങനെ കര്ന്റ്ബില്ലൊക്കെ വന്നോ?
കര്ന്റ്ബില്ലൊക്കെ വന്ന് കര്ന്റ്ബില്ലൊക്കെ ഇപ്പ്രാവ്ശ്യം കയ്ഞ്ഞറാശ്യ യ്ന് തെല്ലാര്ന്നോ വേനൽക്കാലല്ലെ പ്പൊ ഏസ്യും പാനൊക്കെ ഉപയോഗം കൂട്തലല്ലേ?
ഉം അപെത്രെ ആ നമ്മക്കിപ്പ്രാവ്ശ്യം നമ്മക്കിപ്പ്രാവ്ശ്യം വ് ആ.
അത് തൊക്കെ മാറ്റിട്ടില്ലേ?
ഉം മാറ്റി പൊ മാറ്റ്യേതൊണ്ടേ
കുറെ വയറ് മാറ്റി പിന്നെ പയെതൊക്കെ ഞ്ഞങ്ങോണ്ട് ഒയ് വാക്കികയ്ഞ്ഞാ ഫിഡ്ജിമ്മലൊക്കെ നോക്ക്യാ മതി ട്ജിമ്മലൊക്കെ ങ്ങനെ പോവണ്ട പയേതൊക്കെ ണ്ടെങ്കിൽ പിന്നെ വേം കര്ന്റ്ബില്ല് കൂടും
ഖം ഫിഡ്ജ് മാ മാറ്റ് ഞ്ഞ് ഫ്രിഡ്ജും കൂടെണ്ട് മാറ്റാൻ റ്റാണ് ല്ലാത്തൊക്കെ മാറ്റികയ്ഞ്ഞ് ട്ടാ ട്ടാങ്ക് ന്നലെ ട്ടാങ്കൊക്കെ മാറ്റി പുത്യെ ട്ടാങ്കെച്ച് മോട്ട്റ് ആദ്യം പു മാറ്റ് റ്റ്യേതന്നെണല്ലോ ട്ട് പുത്യേ മേട്ച കൊറേ അ
ല്ല അങ്ങനൊക്കാവ്മ്പോ പ്ന്നെ കൊറെ കര്ന്റ്ബില്ലങ്ങനെ വ്മ്പൾ കൊർഞ്ഞിട്ടും ഉം മറ്റെ എവ്ടെങ്കിലൊക്കെ കര്ണ്ട് പോവ്ണ്ടങ്കിലങ്ങനിം പോവും. ഓടെങ്കിലും ലീക്ക്ണ്ടെങ്കിലൊക്കെ ഞമ്മളറിയൂലാലോ ആ അപ്പ ങ്ങനെ കൊറെ ബില്ല് വരും നമ്മക്ക് പിന്നെ ആ പ്രശ്നം നമ്മളുപയോയ്ച പില്ലെന്നെ ഞാ പിന്നെ ഈസി കുക്ക് പയോയ്ക്കിണെ കൊണ്ട് അങ്ങനെ കൊറെ കര്ന്റ്ബില്ലാവും
ആ ഗ്യാസ്ൻ്റെ ക്കെ വെല കൂടുതലോനെയ്ക്കാരലെ പ്പൊ ഗ്യാസ്
ആ ഗ്യാസ്‌ന് വെല കൂട്ടി ഞാനെൾപ്പായി കിട്ടും പണി ന്ക്കിത് മക്കക്ക് പോവുമ്പോത്ത്ന് ഇതെല്ലാം ആവണ്ടെ പോവുമ്പോത്തിനിതെല്ലാവണ്ടേ
ആ
ആ അങ്ങനാവയ്ക്ക് വേഗങ്ങോട്ട് തീരും ആ അപ്പൊ അയ്നക്കൂടെ ഗ്യാസും കിട്ടും കര് ന്നാൽ അതിമ്മല് വല്ലാണ്ട്ക്കൂല വെള്ളം മറ്റേ കുറ്റ്യാണ് നമ്മ കര്ബില്ല് കുറയ്ണ കുറ്റ്യാണ്
അ ആ
അയ്നെക്കൊണ്ട് അതിമ്മല് വല്ലാണ്ടങ്ങണ്ട് പോവൂലാ അ മറ്റം സാധാ മ് റ്റെ തിമ്മലൊക്കെ ല്ലാരും പറ്ഞ്ഞേക്ക നല്ല കര്ന്റാവ്ണ് ണ്ട്ന്ന് ഇന്ക്കിവ്ടെ അതിനിചാര്ച്ച്ട്ട് രു നൂറുർപ്യൊക്കെ കൂടുതല് ല്ലെങ്കില് സാധാ വര്ണ പോല്തന്നെ വേനൽകാൽത്താ കൂടാ ഏസി ഉപയോഗിക്ക്ണേകൊണ്ട് കര്ന്റ് കൂടൊള്ളൂ അല്ലെങ്കില് ആയിര്ത്തി അഞ്ഞൂറ് ആയ്ര്ത്തി രണ്ടായിരത്തിമ്മലൊക്കെ എത്തൊള്ളൂ അപ്പൊ പിന്നെ അതിമ്മലങ്ങോണ്ട് പോവും
ആഹ
മയൊന്നുമില്ല
ആഹ ഇല്ലല്ലാ അബടെഇല്ല മഴൊന്നും ഇന്ന് നല്ല വെയിലുണ്ട് അപ്പൊ പോകുമ്പോ തിരുമ്പി ഇടട്ടെ
ആ ഇപ്പോ ഡോക്ടർ ടെടുത്ത് പോയി വന്ന്
കൊറച്ചരായിട്ടള്ളൂ
ഇത്രരന്ന തോളൂല
ഉം
അതിന്റ ശേഷം എന്നിട്ട് മോനെ അംഗനവാടിയിലാക്കിയത്
മൂത്തോന്ന്
മൂത്ത എനിക്കന് പോയീന് അയിശേരി
അങ്ങനവാടിൽ കെണ്ടാക്കി
ഉം ഉം ഓനെ അങ്ങവാടി കൊണ്ടാക്കി പോയിട്ടുണ്ടാവൂ അല്ലേ
ആഹ ആഹ
ആ ഉം
പിന്നെ എന്നിട്ട്
അംഗനവാടിലൊക്കെ ഇരിക്കും ഇപ്പോ കുഴപ്പൊന്നുമില്ല
ഏ കൊഴപ്പൊന്നും ഇല്ല ഇപ്പൊ ഉഷാറ ആൾക്ക് വേഗം പോകണം അഗനവാടി പോകണം അവിടെ പോയിരുന്ന് കളിച്ചോളും
ആ
പിന്നെ ഇപ്പൊ കുസൃതിയായിട്ടുണ്ടാവും കുസൃതിയാ കുട്ടികളൊന്നും അധികമില്ല അപ്പൊ പുതിയ കുട്ടികൾ മൂന്നെണ്ണം നാലെണ്ണം ഉള്ളൂ
ആഹ ആഹ
പറ്റു കഴിഞ്ഞത് അപ്പൊ എന്നാലും പോയിന്നു കേട്ടോ ആരും കാട്ടിയാലും പറയുന്നുണ്ടായില്ല അപ്പൊ പിന്നെ ആരും കാട്ടാനൊന്നുമില്ല ഓൻ തന്നെ വലുത്
ഹി ഹി ഹി ഒരു വില്ലം അവിടെ ആളാവുമ്പോ പിന്നെക്ക് ഓര്ക്ക് ഓരോ ഭരണത്തിലാവുമ്പോ പ്രശ്നാണ്ടാവൂല
ആഹ് ഇപ്പ ഓനാലീഡറ് ഓനല് പറയാറ്ണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് മാസായിട്ട് അവൻ ലീഡറ് ആ ഉത്തരവാദിത്തമാണ് ഏറ്റ് എടുത്തിരിക്കുന്നത്
അതെ അപ്പൊ ഒര്ക്ക് അങ്ങനെ ആവുമ്പോ പിന്നെ വച്ചണ്ടാവല്ലോ ഓര്ക ഒര്ക്ക് ചെറപ്പ ഇപ്പ എന്റെ മോനും അങ്ങനെയിരുന്നു ഒര്ക്ക് ക്ലാസ്സിൽ ഇപ്പോ എനിക്ക് പോവാൻ ഭയങ്കര ഇഷ്ട പോവന് വിളിക്കണ്ട പിടിക്കണ്ട തല്ലല്ണ്ടാക്കണ്ട എന്നാലും മിനിഞാന്ന് യൂണിഫോം ഇല്ലാത്തിതിനെ കൊണ്ട് അടി കിട്ടൂന്ന് അന്ന് പറഞ്ഞ യിരുന്നപ്പോ ഓനക്ക് പോണംന്ന് പറഞ്ഞിട്ടാണ് ഓന് ആക്കണം അല്ലെങ്കിൽ മറ്റേ സ്കൂളിലൊക്കെ പോകാൻ പോയ സമയത്ത് അവനിവിടെ തല്ലുണ്ടാക്കലേര്ന്ന് ഒരു ദിവസം പോയിട്ടുണ്ടെങ്കി ന ഇപ്പ അഞ്ചിലാണ് അഞ്ചിലേക്ക് ആയി ഒര് പ്രാവശ്യം അങ്ങനെ നാലൊക്കെ മൂന്നിലൊക്ക സ്കൂൾ പോകണ്ട ടൈമിൽ ഭയങ്കര മടിയാണ് ഒരാഴ്ചയിലുണ്ടെങ്കിൽ രണ്ടു ദിവസം പോയാ മൂന്ന് ദിവസം ലീവാ ലെങ്കി മൂന്ന് ദിവസം പോയ രണ്ടു ദിവസം ലീവാണ് അത് ഒരു ദിവസം പോണ ടൈമിലേ പറയൂ നയാളെ ഞാൻ പോകൂല അങ്ങനെ എങ്ങനെയൊന്ന് പറഞ്ഞിട്ടാണ് സ്കൂൾ പോക്ക് അങ്ങനത്തെ പ്രശനമൊന്നുമില്ല ഇപ്പോൾ മാന്യമര്യാതക്ക് സ്കൂളൊക്കെ ഒക്കെ പോകുന്നുണ്ട്
പോണ്ടില്ലേ
സ്കൂൾ പോകാനൊന്നും മടിയില്ല പഠിക്കാൻ കുറച്ച് പുറകോട്ടയാലും
ഉ മറ്റ മോളോ
മോളിപ്പ ലീവിന് വന്ന്ക്കണ് ഇനിപ്പോ നാളെ തിങ്കളാഴ്ച പോവും പിന്നെ രണ്ടാമത്തോള പിന്നെ ഓക്ക് പനി അനെ കൊണ്ട് രണ്ടു ദിവസം പോയിട്ടില്ലേനു
ഏഹ് പനിയൊ മാറിയോ
ഇപ്പൊ പനിയ ആക്കണ്ട് ഇന്നലെകൊണ്ട് കാണിച്ചല്ലേട്ട് എല്ലാ സൂക്കടൊക്കെ മാറി എന്നപ്പോ പിന്നെ ലീവ് അയിനെക്കെണ്ട് അങ്ങനെ തിങ്കളാഴ് നോക്ക്യാമതി ന്ന് ഓൾ റെഡി ലീവണല്ലോ അപ്പോ വാഴം വള്ളിയൊന്നും പോയിട്ടില്ലായ്ന് പനി പനി അയിന് സ്കൂലെന്തോരു പരിപാടി ഇല്ലായിനോ മറ്റേ സ്പോട്സിൻ്റെ എന്തോരിതായിട്ട് ആ ഡാൻസ് കളിയൊക്കെ ആയിറ്റ് മറ്റുതിനക്കൊൻവെച്ച ആ ആ പന്തിന്റെ എന്താ ഫാൻസ്ന്ന്പർ അങ്ങനെന്തോരു പരിപാടില്ലേനു ആ വിടെ സ്കൂള് പിന്ന ഡാൻസുംപാട്ടൊക്കെ വെച്ചിട്ട് പാൻറ്സസ്ണ്ടെന്ന് പറഞ്ഞിട്ട് പൻസ് ബേസ് അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികൾ ഉച്ചെന്റെഷം ഡാൻസ് ഓരാൾ ജേഴ്സിയുട്ട് കളറും കൊടുത് മീനും മൊത്തം കളറാക്കി യൂണിഫോമക്കെ മാറ്റി ആഹ് ആ ആ കൊ ഡിംആ പ്പി പി നീന്തൊക്കെ വെച്ചിട്ട് സ്കൂളൊ രാഘോഷിക്ക ഫാൻസ് ബേയ്സാന്നും പറഞ്ഞിട്ട് അത് മുമ്പേ ഹൈസ്കോളർക്ക് ആ ഹൈസ്കോള ഉം ഹൈസ്കൂളർക്ക് അത് കഴിഞ്ഞു അന്ന് രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഡാൻസ് കളിച്ചിട്ട് കയറി കിടന്നാ സ്കൂൾട്ടന്നിട്ട് ആ പനിച്ചവിടെ കെട്ന്ന് എന്നാല പിന്നെ ഏതായാലും തൈറോഡിനെ കാണിക്കന്നിച്ചീനു അപ്പ ഏതാലും ഡോക്ടറെ കാണിക്കാ പീസ് കൊടുക്കണം അപ്പ പിന്നെ ആകൂടുതിൽ പോയ ചചരിച്ചാ രണ്ട് മരുന്നോടുത്ത് അങ്ങന് നിർത്തിപ്പേതാലും ആക്കണ്ട് ഡോക്ടറെ കാൺച്ച്തായിട്ട്
ഉം
ഇന്ന്പ്പൊ അങ്ങനെ കാണിച്ചങ്ങനെ പോന്ന് നിപ്പൊ ചെറിയോൻക്ക് നിട്ട് എനി വല്യ വ്യായാഴ്ചയ് ഓനും വെള്ളിയാഴ്ച ഒരുസം പനിച്ചെട്ന്ന്
ആഹ ന്നായിക്കോട്ടന്നാ
ആഹ് എന്നായിക്കോട്ടെ വേറെ പ്രത്യേകിച്ചൊന്നുല്ലാലൊ
ആഹ് സുഖാണന്ന്ക്കോട്ടോ ഉം